ഹലോ കേക്കുന്നുണ്ടോ ആഹ് ഇജ് എപ്പളാ പോയേ
ഞാന് ഒന്നേ നാപ്പിന്റെബസിന് പോന്നു പെരുന്തമണ്ണക്ക് അവിട്ന്ന് ഒരു രണ്ടര ആയപ്പോ ബസിട്ടി ഇബടത്തെ ഞാൻ ട്രയിന് അല്ലടി പോയത് ബസ്സ സിനന്നെ പോരല്
ഏഹ് ട്രെയിനിനു പോയാ പിന്നെ ഇങ്ങ്ട്ട് തിരി രിച്ച് കേറണ്ടല്ലേ
ആ ഷോർണൂരിന്ന് പിന്നെയും കേയറണ്ടേ ഉം
അങ്ങനെ നോക്കുമ്പോ ബസ്സിന് പോണെയാണ് -
ആടി ബസ്സിന് തന്നെ സുഖം ഉം അനക്ക് എന്താ പരിപാടി
ഇവിടെ ഇങ്ങനെ ഇരിക്കണു മറ്റേ എന്തായി ലോണിന്റെ
ആഹ് അത് മെസ്സേജ് വന്നിട്ടുള്ളൂ വേറെ ഒന്നു ഒന്നും ആയിട്ടില്ല
ആഹ് അന അനക്ക് വിളി വിളിച്ചിനോ മറ്റേത് വിട്ടുകൊടുക്കാന്
ഇല്ല
എ നാ നാവേ എനിക്ക് വിളിച്ചു അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ബി എഡ് ന്റെ അ അഡ്മിഷൻ എടു ഇപ്പൊ അവിടെ അങ്ങനെ കൊടുത്തിക്കുവാണ് ഇത്‌ ആഹ് വേറെ ഏതോ ഹിന്ദി- കാര്യാണ് തോന്നുട്ടോ ഓള് ഭയങ്കര ഇംഗ്ലീഷ് ഞമുക്ക് മനസ്സില
ആ എനിക്കൊരു നമ്പർന്ന് എനിക്കന്ന് നമ്പർന്ന് കോൾ വന്നു രണ്ടട്ടം ഏ നല്ല വേറെ എന്നിട്ട് ഡി പി നോക്കുമ്പോ ഒരു ഹിന്ദിയില എന്തോ എഴു ഇതിരു ഡിപി ആണ
ഉം റോസ് സാരി യാണ് രാ ഡിപ്പി റോസ് സാരി ഓളോഓള മാപ്പം
ആ അല്ല ഈ അയച്ച നമ്പറേ നോക്കിയ അതല്ല വേറെ
ഞാന അച്ച്ച നമ്പർ ഞാന അതാന്നല്ലേ അപ്രച്ചേ ചരില്ല പറയണൊക്കെ എന്നിട്ട് ൻ ഏർ മെച്ചോഓർമ്മല്ല എന്നിട്ട് ഓളറിഞ്ഞോ ഉ ഇതിന്റെ ഫോട്ടോ മുട്ട
ആ ഡിഗ്രീന്റെ
ഫോട്ടോ ഫോട്ടോ എന്റെ അടുത്തല്ല ഞങ്ങളാണെങ്ക അവിടെ ഇങ്ങനെ വെച്ചക്കാണറു
ആ ആ
അയില അങ്ങനെ അന്നു ഇങ്ങോട് ഞാൻ ഇന്നലെ കോളേജിൽ പോയിന്നേ ഇന്ന് കോ ഇന്ന കോളേജ കഴീച്ച എല്ലാം പറഞ്ഞന് മിസ്സ് ഇട്ടോ ഒരു ഇന്റർവ്യൂ
ഇന്ത്യ
ണ്ട് നമ്മുടെ പ ആരും പങ്കണില്ല ഞാന പേ ഓലെ സെലക്ട് ആക്കി സി ബി ഒക്കെ ഉണ്ടാക്കിങ്ങാ ഇരുപ ഇരുപത്താറ് ഉറുപ്പ്യ തരാം സ്റ്റാർട്ടിങ്ങില്ന്ന ഏ
എവിടെയാണ്
ബ്രാഞ്ച് പോലെ ബ്രാഞ്ച് മണ്ണാർക്കാട അത്രയേ ആ ജോലി വണെങ്കിൽ പെരിന്തൽമണ്ണ ആണെങ്കി നമുക്ക് അങ്ങോട്ടാ സുഖം എന്നുണ്ടെങ്കി അങ്ങോട്ട ആക്കി തരാ അല്ലെങ്കിൽ മണ്ണാർക്കാടാ എന്നുണ്ടെങ്കി അങ്ങോട്ട ആക്കി തരാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ നോക്കട്ടെ നാളെ വരാ പറഞ്ഞു ആ ഇന്ന് പതിനൊന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞു പക്ഷെ എനിക്ക് എന്താ തോന്നു പറു എനിക്ക് ഒരു പറഞ്ഞു ഓരോ പോസ്റ്റിനനുസരിച്ച് അത്ര കേട്ടോ ഓരിടത്തൊരു പേപ്പറിര് നോക്കിയപ്പണ്ട് സെയിൽസ്ന്നൊക്കെ ആദ്യം ആണെങ്കിൽ അതാെകാലേ
ആഹ എബടെണ് അതെ ക
ആഹ ഒനോട്ക്ക പൊയ്ന് തൃശ്ശൂർക്കല്ലേ
എങ്ങനെയാണ് ഒരു കൊറേ ആൾക്കാർ വന്നന് കൊറ കമ്പ ആ അത് അന്നുണ്ടെനു അയ്നന്നേ ഞങ്ങൾ പോയിന്നേ ന്നട്ടയ്ലങ്ങനെ സെലക്ടാക്കും ന്നിട്ടെ ആദ്യ പ്രൊഡക്ട് സെയ്ലെയ്യണം ന്ന്ട്ട് ഓല് പറയും ഞാൻ അവ്ടെ മാനേജറായ്ട്ട് വർക്ക് ച പക്ഷെ അങ്ങനെ ആവൂലേ എല്ലാ കാലൊം അങ്ങനെ സെയിലെയ്ത് നടക്കെന്നേക്കാരം അപ്പൊ ഒരിരുപതൊക്കെ കിട്ടും ന്നോണ്ട് മാസം ആ അന്നോൽക്ക് ഇരുവതോ പതിനഞ്ചോ അങ്ങനെന്തോ കിട്ടീണ് അതെന്താ വെയിലത്തൂടെങ്ങനെ പോണം പിന്നെ അങ്ങനെണ്ടാവും ഒരീസത്ര സെയിലെയ്യണം ന്നുള്ളത് അല്ലേൽ ചീത്ത ട്ടൊക്കെ ചെയ്യും നല്ല ചൂടാവൊക്കെ ചെയ്യും ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ഏനു ആ ആ കഞ്ചു ഞാ നിർത്തി പോന്നതല്ലേ ഞാനന്നേ പറ്ഞ്ഞീനു അത് പോണ്ട അങ്ങനെക്കാരം ന്ന്ള്ളത് താത്ത ഇതിനെപറ്റി അന്വേഷിച്ചീനി അപ്പോ പിന്നെ ഓല് പോകും ചെയ്തു അങ്ങനെ
പ്പൊന്താ ഓൽ രണ്ടാളും ഏവിയേഷൻ കയ്ഞ്ഞ് പ്പോ ജോലിയായോ
ഏ ഏ അല്ല കഞ്ചു ആണ് ഏവിയേഷൻ പഠിക്കണേ അച്ചു ഓള് ഇതാല ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കയ്ഞ് വർക്ക്യ്യാണല്ലോ പ്പ ഒരു കൊല്ലക്കായി
ആ പൈസ കിട്ടേണ്ട് ഇത്രേ
പതിനായിരം
സ്റ്റാർട്ടിങ്ങിലേ
ഉം സ്റ്റാർട്ടിങ്ല്ലേ ഇവിടെ അത്ര തന്നെ ഉ കി കിട്ട്അ
മ്മ് പൊറത്ത് പോണം ഓളെ കല്യാണല്ലേ
ആ എൻഗേജ്മെന്റ് ഇണ്ടാവും. രണ്ടു മാസം കഴിഞ്ഞാ ഇണ്ടാവേക്കാരം
മ്മ് അല്ല നമ്മളെ ഗ്യാസും കുറ്റി റ്റിക്ക്ന്ന്യ ന്താ കാട്ട്ആ
ഇൻകറീല
പേട്യാവാ ഇമ്മമ്മ വിളിച്ചിട്ട് ഇന്നോടറ്ഞേ ഇമ്മമ്മന്റെ ഒരാങ്ങളൻ്റെ മകന്റ് എറണാകുളത്ത് തിട്ടോ എവടെ അത് വേറെ ഏതോ തര ക്കേണ് ഇമ്മമ്മാന്റെ പൂതിപറഞ്ഞ ഇപ്പോ കൊമ്പങ്കല്ല് പറഞ്ഞാ നമ്മളെ അട്ത്തല്ലേ അതേ പോലേക്കരം ന്നാ ഓലെടുത്ത്ന്ന് പറഞ്ഞാ മതി ഓല് ങ്ങക്ക് എടു തരും ഞാൻ പറഞ്ഞ് പിന്നെ
ആ ന്നാ അങ്ങനെങ്കി അങ്ങനെ ടി എറണാകുളം ജില്ല ലല്ലേ അത് പിന്നെ നമക്ക് എങ്ങനെങ്കിലൊക്കെവിടന്ന് കൊണ്ടരാ
പക്ഷെടി അങ്ങനൊന്നല്ല ഓല് ജോലിക്ക് പോയി അവിടെ നിക്കാണ് ഏ ഓലെ കുടുംബൊന്നുല്ല ജോലി ണി മാത്ര അവിടെ ചെയ്യ്ണത്
അല്ല ന്നാ മ്മമ്മാനോട് ചോയിക്കാൻ പറഞ്ഞാളാ
പറഞ്ഞീനു ങ്ങളൊന്ന് ചോയ്ചോക്കിന്ന്
ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ മതി യെന്നാ നമക്ക് എങ്ങനെ എങ്ങനെ യൊക്കെ കൊണ്ടാലോ? ആരപ്പങ്കിലൊക്കെ പോയിട്ടെങ്കിലും എടുത്ത
അയിനാ ഓലത്തെ ഗ്യാസും കുറ്റി ഉണ്ടന്നല്ല പറഞ്ഞത്. ഓലോട ഒന്ന് വിളിച്ചു കൊടുന്ന രാ പറ പറയ്.
ആ പിന്നെ അങ്ങനെ ആ
എല്ലാ ഒന്നാമത് എന്താ റയാ ഈ സമയം ഗ്യാ നിത്തിന് പഞ്ചാണ്.
അതാണേ. അല്ലെങ്കി പിന്നെ ഇവിടുന്ന അൻ്റോ ടെ രണ്ടണ്ണം ണ്ടന്നല്ലെ പറഞ്ഞ് ഇജി
ആ ഇവിടെ ഒന്നുണ്ട്. ന്ന് റഞ്ഞു ഇമ്മാ ഇവിടെ ഒരു കുറ്റില്ലേ രണ്ട് കുറ്റി േല്ല ഇവിടെ? ഗ്യാസ് ഇല്ലായില്?
ഗ്യാസ് നമുക്ക് നിറക്ക കാലി ഉണ്ടെങ്കി കുറ്റി ഉണ്ടായാ മതി.
അങ്ങനെ മതി എന്നാൽ കുറ്റി ഇബു ടുന്ന് ഒന്ന് കൊണ്ടുവാ.
ആ എന്നിട്ട് അപ്പൊ ബുക്കും മാണ്ടി രും.
ആ അതാണ് ബുക്ക്
ബുക്ക് ആ നിങ്ങള് അടുപ്പ് യൂസ് ആക്കല ട്ടോ?
സ്റ്റവ്വല്ലേ?
അല്ല ക മറ്റേ വറക് കത്തിക്കണേ സാധാ.
ഇല്ല. ഇല്ല.
ഇതുമേ തന്നെ വെക്കല്. ണ്ടാവല്ലേ? അപ്പൊ ഇങ്ങക്ക് ഒരു കുറ്റി എത്ര ദിവസം നിക്കും? ആ. എത്ര ദിവസം നിക്കലുണ്ട്?
മ്മ എത്ര മാ എത്ര ദിവസം നിക്കൂ നമ്മുക്ക് ഒരു മാസത്തിലേറെ നിക്കു ലേ? ആ ഒരു മാസത്തില ഇറക്ക
അങ്ങനെയാണെന്നുണ്ടെങ്കി നമ്മള് എല്ലാ മാസം വരില്ല. അപ്പൊ അങ്ങനെ കൊ
ആ അതല്ല ഇതുണ്ട്? പിന്നെ മണ്ണെണ്ണ സ്റ്റവ ഉണ്ട് ഇബിടെ പക്ഷെ കത്തിച്ചാൻ വെക്കുവോ? നല്ല ചോറയണം നല്ല ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധിക്കണം അത് ആഹ് മണ്ണണ്ണ വാണീ നമക്ക് റേഷൻ പീട്യേന്ന് വാങ്ങാം. പക്ഷെ ഇത്
പക്ഷേ ഉം ടാസ്ക് ആണ്.
ഹാ അല്ല. പ്രിൻസിനോട് ഒന്ന് ചോയ്ച്ചു നോക്കിയാലോ?
അയിനോട് ചോയിച്ചോക്കാ.
ഒന്ന് ആ മറ്റേ എന്താ ഡിറ്റോ ല്ലേ ഡിറ്റോ
ആഹ് ടിറ്റോ
അയാളോട് ആഹ് ആളോട് ച് പായ്സ്
ആരോടെങ്കിലൊക്കെ ചോ ആഹ് ഓന് ദാ പർഞ്ഞത് ഓൽക്കെന്നിപ്പോ കിട്ടീട്ടില്ല ഓല് പ്രൈവറ്റായി ഇട്ത്തതേനു ഇപ്പൊ കിട്ടാല്ല ഓര്ക്ക് ഗ്യാസൊക്കെ കിട്ടീട്ട് കൊറെ കാലായീന്നാ പർഞ്ഞേ.
ആഹ് ഇമ്മീ യപ്പ ഞമ്
സ്റ്റൗവ്വ്ണ്ടവിടെ. ഇക്കറീല്ലാ എന്ത് അറീല്ല എന്താ ചെയ്യ്ണേ ആവം
ഉം എന്താ കാട്ടാ അത്. ഒര് സമാധാനല്ലാ അത് ആലോയിച്ചിട്ട്.
ഉം അല്ലെങ്കി പിന്നേ അവടത്തെ കൊണ്ടോവാണെങ്കി പക്ഷേ എങ്ങനേ അവടെക്കെത്തി
അതൂണ്ടേ. എങ്ങനെ അവ്ട് ക്കെത്തിച്ച പിന്നെ അതല്ലടീ ഞങ്ങള്തേ താ ഭാരതാ എച്ച് പി യ. എച്ച് പി യാ തോണു. ചെൽപ്പോ അത് ഞമ്മളെടുത്ത് ചെലപ്പോ ഫുള്ള് ഭാരതേകണം ഏഹ് അങ്ങനെക്കിണ്ടാ ഞാ എന്തായാലും ഞമ്മക്ക് പ്രിൻസിനോട് നാളെകൂടി സെറ്റാക്കിത്തരുവോ മെസ്സേജ് അയച്ചോക്കിയാലോ ഞമ്മക്ക്
ച്ചോക്കാ അന്ന്യല്ലേ കമ്പനി ഇജ്ജായ്ക്കേ ആഹ് സാർ ഞങ്ങക്ക് ഗ്യാസും കുറ്റി കിട്ടീട്ടില്ല
മായോ ചോയ്ക്ക്ലില്ലേ
ഉം എന്തെങ്കിലൊക്കെ ചെയ്യാ ഇവിടന്നിനിപ്പ അഥവാ ഇനിപ്പ അമുക്ക് എവട്ന്നും കിട്ടീല്ലപ്പൊ ഇവിടന്ന് കൊണ്ടോവാ കരുതിക്കോ എങ്ങനെയാമ്മള് എത്തിക്കാ ആരാ പോര്കാ കാറില് അജ്സല് കൊട്ന്നെര്യോ ഇല്ല പറ്റ് റ്റൂലാ തോന്ന്ണ്ട് ചെക്കിങ്ങ്ണ്ടാവും നമക്ക്
ആഹ് പിന്നേ അതൊന്നും നടക്കൂല പെണ്ണേ
പിന്നെ എന്നാ ഏന്താ അമക്ക് നടക്കാ നമ്മ ആഹ് നമുക്കായിട്ട് നടക്കാം നാളെങ്ങട് പ് പോവാ അങ്ങ്ട് നടക്ക്
കൊയമ്പുമ്പ അത് കത്തിച്ചു തിന്ന് ഒരു വായിക്കേ
അല്ലാ എന്താ കാട്ട്കാ അമ്മള ഓണറാണെങ്കില് തെര്ണൂല്ല
അയാളോട് അത്രക്ക് ചോയിക്കണ്ടേനു അല്ലാതപ്പ ഞമ്മളീ എന്നും കരണ്ടടുപ്പുമ്മ എങ്ങനേ വെക്
പക്ഷെ ഓരു അതാ പറ് ന്നതേ ഓൽക്ക് വാണ്ടേ എന്തപ്പ എപ്പളും കിട്ടാനുല്ലല്ലോ അപ്പൊ ഒന്നമ്മക്ക് തന്നീന ടാസ്ക് കാണുന്നൊരെക്കീം പറഞ്ഞ് അല്ലെയ്പിന്നെ ആ അല്ലെങ്കി പിന്നെ അടുപ്പൂട്ടി വക്കെണ്ടേരും ചോറക്കെണ്ടേരും
ആ ആഹന്നെ ങ്ങളെന്തെങ്കിലൊന്ന് ഞങ്ങക്ക് വെ ച്ചേരി അതന്നെ തൊടങ്ങ്ണരെ
കാരണേ കരന്റടുപ്പുമ്മെ നടക്കൂലാ കാരണം ഓര്
ആ പിന്നെ അതുഅല്ല കരണ്ടിംബില്ല് നല്ലോംകൂടുംചെയ്യും എപ്പളും കരണ്ട്ണ്ടാവ ഇനിപ്പുള്ള് മഴ കാലാ കാര കര്ന്റെപ്പളും പോയിംകണ്ടാക്ക്രാ അല്ലാ അയൺ ബോക്സോ
അയൺ ബോക്സ് പെരീലൊന്ന് ണ്ട് അത് തരോ ചോയ്ചോക്കട്ടെ
സാനൂന് വാണ്ടപ്പോ
ആ ഓന്ക്ക് വാഡേരി
ഇപടിം ആയതന്നെ ഇബൾക്ക്കേട്സിന്റെ യൂണിഫോമ് ഓൾക്ക് ഓളെ യൂണിഫോമ് അങ്ങനെ ഇങ്ങനെ
ആരോ ആ സാരിയൊക്കെ അയൺ ചെയ്യാതെടുക്കാൻ പറ്റു ലൈ ടാസ്കാണ് ഐന്റെ പ്ലീറ്റ്സൊക്കെ ശരിക്കയൺചെയ്യണം വേറെ തറവാട്ട് ല്ണ്ടോ
തറവാട്ടില് ആകെഒന്നുണ്ട് അതണീ പേരുസ്പിടമളേ ന്റെത്രണ്ണാ അവിടെ കര്ഞ്ഞ്ക്ക്ണ് അറിയോ അഹ് അത് ഞമ്മള് ശ്രദ്ധിച്ച്താക്കണം അവിടിം ആകെന്നൊള്ളൂ ഞമ്മക്ക് മീഷോന്ന് എന്തേലും ട്ടൊ ചെറിയ പൈസ്
നീ അങ്ങനത്തെ നീ യൂസ് ചെയ്യാൻ പറ്റൂല ആ പത്ത് മിൻറ്റ് ആയോ കട്ടിയ്യെല്ലേ കട്ടിയ്യെല്ലേ